ന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് കേൾക്കാം ഇവിടെ ചെറിയൊരു റേഞ്ചിന്റെ
അതെല്ലേ റേഞ്ച് ഉള്ളതടെ നിന്നാളോ എന്താ ഫുഡ് കഴിച്ചോ
ഫുഡ് ഇപ്പ കഴിച്ചിട്ടില്ല കൊറച്ചേതായിട്ടള്ളു ചായ കുടിച്ചിട്ട് ആ് ആ് ഇവിടെ വൈകിട്ട് ഒരു ഏഴ മണിക്ക ആകുമ്പോഴണേ ആ
അതെയോ അത്ര വൈകീട്ടാണോ ചായ കുടിക്കാറ് ആഹാ ഇവിടെ നാലുമണിയായി നിർബന്ധ ന്തവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് നാല് കഴിഞ്ഞിട്ട് കിട്ടണം ആ ഹാ
ആ ഇവിടെ പിന്നെ എന്തെങ്കിലും ഫുഡ് ഇണ്ട ക്കുകയും ചെയ്യും ആ സമയത്ത് എന്തെലും ആ ആ ചിലപ്പോ ആ ദോശയായിട്ടോ അങ്ങനെ ഇന്ന് ദോശായിരുന്നു ആ ആ ആഹ എന്തെങ്കിലും ഉണ്ടാവും അതല്ല ഇനി പൊരിച്ച വല്ല കടികളാണെങ്കിൽ അങ്ങനെ
ആ ആ ആ അത് അത് കഴിക്കാറുണ്ട് ദോഷ ഞാൻ ആദ്യട്ടേ ഞങ്ങള് എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇല്ലേ ചായയുടെ കൂടെ ആ ഇപ്പൊ കുറച്ചായിട്ട് ഒഴിവാക്കിയിരിക്കയാണ് അഹ് ചായ മാത്രേ അതോ മസ്
ആഹ് എണ്ണ പലഹാരങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളും ഇങ്ങനത്തെ കഴിക്കുന്നെ അപ്പോ കുട്ടയോളും കയിക്കും
അതെ ഒരു അഞ്ച് ദിവസായിട്ട് ഡയറ്റിലാണ് അ മിക്കവാറും നാളെ മറ്റെന്നാളായിട്ട് പാളും ഹും അത്രേ സാധിക്കുള്ളു ഉം ഇനിപ്പോ ചപ്പാ എല്ലാം ണ്ടാക്കി വെച്ചിറ്റുണ്ട് അപ്പോ കൊറച്ച്സം അങ്ങനെ പോവും ആഹ് ഡേ അതെന്നെ ഞാൻ പറഞ്ഞത് വൺ വീ ഇത് ഇത് വരെ ആയിട്ടില്ല ഫില്ല് ചെയ്തിട്ടില്ല, ഒരു അഞ്ചാറു ദിവസം ആവുമ്പോഴേക്ക ഇങ്ങനെ ഓരോ തരുല്ലോ നമുക്ക്,
അതെങ്ങനെയാ ഡയറ്റ്, നമ്മങ്ങനെ ഡയറ്റീഷ്യനെ കണ്ട
ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും അങ്ങന അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെറിയ ഹോർമോൺ ഇഷ്യു ഫീസ്ണ്ട് ഫീസ് ജോസിന്റെ അപ്പോ ആ, അപ്പ അതിന്റെ ചെറിയ മൈൽഡ് ആയിട്ടേ ഉള്ളു. നമുക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ലൈഫ് ചേഞ്ചസ് നടത്തിയാൽ മതി അപ്പോൾ ആ അപ്പൊ ആദ്യം ഡയറ്റന്ന് തുടങ്ങന്ന് വിചാരിച്ചു എപ്പോഴ ഒരു വൺ വീക്ക്ക്കെ നല്ലതാ, അപ്പൊ ഒരു വൺ വീക്ക് വരെക്കെ പോകും, പക്ഷെ അല്ല ഒരു ത്രീ ഡെയ്സ് ഒക്കെ പോവാറുള്ളൂ. ഇപ്പൊ അത് ഒരു അഞ്ചു ദിവസം ആയിട്ടുണ്ട്. ഇതങ്ങനെ പോകണന്ന് വിചാരിക്കണോ
ആ
ഇപ്പൊ വർക്കഔട്ട്ക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോ കഴിക്കണം. ഉ ഇന്ന് കഴിക്കാൻ വൈകി അല്ലെങ്കിൽ നേരത്തെ കഴി ക്കണല്ലോ
ആഹ് നേരത്തെ കഴിക്കും ഉം ഇവിടെ നേരം വൈകിട്ടാട്ടോ ഞങ്ങളൊക്കെ ഇ അത്യാവശ്യം ടൈം എടുത്തിട്ട്
അതെ ഞങ്ങളും ടൈം ഞാനും വൈകി കഴിക്കുന്ന ആളായിരുന്നു പക്ഷെ നമ്മൾ ഈ ഡയറ്റ് എന്ന് പറ നമ്മള് കൊറ
എല്ലാം ശ്രദ്ധിക്കണം ഉം
ക്കണം പക്ഷെ അതിന് ഇന്ന് കഴിഞ്ഞില്ല ഇന്നലേക്ക് കറക്റ്റ് ആയിരുന്നു ആ ഇന്നൊരു ചെറിയ പ ഇണ്ടായിരുന്നു ആ സ്കൂളൊക്കെ തുറക്കല്ലേ- അപ്പ നമുക്ക് ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോയി വരാൻ വൈകി എന്നിട്ട് വന്നിട്ട് ഉണ്ടാക്കിയതല്ലേ എന്താ മക്കൾക്ക് സ്കൂളില് ക്കെ പഠിക്കുന്ന കുട്ടിയ
ഇല്ല ഒരാളെ ഇപ്പ ചേർത്തിട്ടേള്ളു ഈ വെട്ട ആ അപ്പൊ ഇപ്പൊ അതിന്റെ കാര്യങ്ങൾക്കക്കെ- തുടങ്ങിയിട്ടുള്ളൂ നമു
ആഹ ബാഗെല്ലാം വാങ്ങിച്ചോ സ്കൂളിക്ക്‌ എല്ലാം ബാഗും കാര്യങ്ങളൊക്കെ ആ ഇനി വൺ വീക്ക്ല്ലേ ഉള്ളൂ-
ആ അയ്നെ ഇവന് ആദ്യയിട്ടല്ലേ അപ്പൊ എൽ കെ ജി യി ലാവുമ്പ എട്ടാം തീയ- ഓപ്പണാവുള്ളൂ-
ഓ
അപ്പൊ ടൈമ് ഉണ്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിലാണ്- അപ്പൊ ഇനി ഹസ്ബന്റിന്റെ വീട്ടി പോയതിന് ശേഷം പിന്നെ ബുക്കും യൂണിഫോമോക്കെ
വാ സ്കൂളിന്ന് കിട്ടാ ആ ഓക്കേ ഓക്കേ ആ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മള് അതെ അതെ മോള് എന്റെ മോള് മൂന്നാം വർഷം അപ്പൊ പിന്നെ എല്ലാം വാങ്ങിച്ചു പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വന്നു മഴയുണ്ടോ അവിടെ
ഇന്ന് നല്ല മഴയായിരുന്നു ചെറുതായിട്ടൊരു മിന്നലും അങ്ങനെയൊക്കെ ആയിട്ട് ആ
ഇവടേം
ആ് ഇന്നലെ ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പന്ത്രണ്ട് ആ് അതെ അതെ അതെ അതെ ഒരു പന്ത്രണ്ട് മണിക്കയപ്പോ ഇപ്പ ഇല്ല ഇപ്പോ
ആഹാ ആ ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ ആ ഇവിടെ ഉച്ചക്ക് നല്ലോണം അത്യാവശ്യം നന്നായി പേഴ്തു
ആഹ് ഇവ് ഒരു സമയത്തൊക്കെ അങ്ങനെ തന്നെയാ പലയിടത്തും മഴയിണ്ടെന്ന് പറയുമ്പോ ഈ ഭാഗത്തൊന്നും അങ്ങനെ മഴ പെയ്യ
പെയാറു അല്ല ഈ കാലാവസ്ഥാ പ്രവചനം എപ്പോഴും തെറ്റായിരിക്കും അത് നോക്കിയിരുന്ന ഉം എല്ലാം നേരെ തലതിരിഞ്ഞേ വര
ആ ഈ തെക്ക് ഭാഗണ്ടല്ലോ ആ ഭാഗത്തക്കെ ഒരുവിധം പറയണ ഞാൻ കേ ങ്ങനെ അവിടെക്കെ നമുക്ക് റിലേറ്റീവ്സ്ണ്ടെ അപ്പൊ അവരെ ഇങ്ങനെ അവര്ക്കെ എന്നും അവിടെ മഴയാണ്
ആഹാ ആ ഏരിയായില് ഇപ്പൊ മഴ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മ ഞങ്ങള് ന്ന് പറയുമ്പോ ഈ മിഡി ഈ എടയിൽ പെടുന്ന ആൾക്കാരാ ഇ അതുകൊണ്ട് ആ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടി ഒന്ന് ചെറുതായി മഴ പെയ്യും പിന്നെ രാവിലെ നല്ല വെയിലായിരിക്കും മീൻസ് മഴ രണ്ട് കാലാവസ്ഥയും അതിന്റെ പീക് ലെവലിലായിരിക്കും മഴയാണെങ്കിൽ നല്ല മഴയായിരിക്കും ഇടി മഴ ഒരു മഴക്കാലത്തിന്റെ ഫീലാണ് ഇപ്പൊ ഉച്ചവരന്ന് പറഞ്ഞാൽ ചുട്ട് പൊള്ളണ വെയില പുറത്തേക്ക് നമുക്ക് കുടയില്ലാതൊന്നും ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ വെയിലായിരിക്കും
അഹാ അല്ലിവിടെയും ചൂടിനൊക്കെ ടെ നല്ല ചൂട് തന്നെയായിരുന്നു ഇപ്പ കാലാവസ്ഥ മാറുന്നോണ്ട് പെട്ടന്ന് അസുഖങ്ങളും വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും അസു
അതെ അതെ ഇപ്പോ കുട്ടികൾക്ക് പെട്ടെന്നാസു സുഖം വരും ശ്രദ്ധിക്കണം ഇനിയിപ്പോ മഴയാണെങ്കിലും വെള്ളത്തി ള്ളത്തിലൊന്നും പിള്ളോരെയൊന്നും അധികം കളിക്കാൻ വിടാതെ നന്നായി ശ്രദ്ധിക്കണം ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉം
അതെന്താ ചിട്ട് ട്ടാ ഇവിടെ ഉ പനി വന്ന് പോയി വന്ന് പോയി വന്ന് അങ്ങനെത്തെരു ഉം ഇത് ലാ നിൽക്ണത് ആഹ് എപ്പഴും ഇപ്പോഴും ചോമയാണ് ഒരു മു ത്ത ആൾക്ക് ചോമ ഇളയ ആൾക്ക് പനിയും അങ്ങൻത്തെ പിന്നെ വന്ന് കയ്ഞ്ഞാ ഒരാൾക്ക് വന്നാ ഒരാൾക്ക് വരോല്ലോ
അപ്പ അത് പകർന്നൊണ്ടേ ക്കും വീട്ട്ലെല്ലാർക്കും ഇനി പകർന്ന് വരും ഉം ഇവ്ടെ പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഇതുവരെ വരാറ് അസുഖങ്ങൾ ലറില്ല പക്ഷെ നമക്ക് ഇല്ലാ പിടിച്ചാ കിട്ടില്ല വി ഈ മഴേത്തോടി
ആഹ് ഞാൻ പിന്ന മഴയത്ത് കളിപ്പിക്കുകയും ചെയ്തുട്ടാ
ആഹാ ഞാനും ഹ ഹ ഹ ഫസ്റ്റ് ഇവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം ആ അവിടെ എന്താരുന്നു ആലിപ്പഴം വീണാരുന്നോ ആലിപ്പഴം അറിയില്ലേ
അറിയാം വീഴ് ഇവിടുന്നങ്ങനെ ഞാ ഇതുവരെ അങ്ങനെ ഒന്ന് എക്സ്
കണ്ടിട്ടില്ല അതെയോ ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്തും കഴിഞ്ഞ ആഴ്ചയോ എപ്പളാ രുന്നു ഒരു എട്ട് ദിവസം ഒരു പത്ത് ദിവസം മുമ്പ് നല്ല മഴ പെയ്തു അപ്പോ ആലിപ്പഴ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഷീറ്റ് ആഹ് ശ് ശ് ആലിപ്പഴ മഴ എന്ന് പറഞ്ഞാല് ഐസ്ക്യൂബ് സില്ലേ നമ്മുടെ ഫ്രിഡ്ജില ആ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കൊരു പാത്രം നിറയെ കിട്ടി ഞാനതിങ്ങനെ ആ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അതെ അത് ഞാന് ഏമ് ഇവിടെ റൂമിലിരിക്കും മഴ പെയ്യണുഅപ്പോ ഫ്രണ്ടില് ഷീറ്റ് ഇട്ടിട്ടുണ്ടേ ഒരി കല്ലിങ്ങനെ വീഴുന്ന പോലെ ഭയങ്കരായിട്ടുള്ള സൗണ്ട് അപ്പൊ അങ്ങനെ ജസ്റ്റ് വെളീക്കിറങ്ങി നോക്കിയപ്പോ സംഭവം ഇതാണ് വീഴുന്നത് അപ്പ പിന്നെ ഓടി പോയി കൊറേ പെറുക്കിയെടുത്തു മോള് കൊറ മോൾക്ക് കൊറച്ച് വാരി കയ്യില് കൊടുത്തു അവളാദ്യായിട്ടാ കാണുന്നെ ഇവി ആഹ് ആഹ് ആഹ് പെട്ടെന്ന് പറഞ്ഞാ ഒരു റ്റൂ മിനിറ്റ്സിന്റെ ഉള്ളിലൊക്കെ
ആഹ് ആഹ് ആ എങ്ങനെയാ ചെറിയ
ആ അത്യാവശ്യം വലിപ്പുണ്ട് എന്നാ വലി വലിയ ഐസ് ക്യുബ്സിന്റെ സൈസ് അല്ല നമ്മുടെ എന്നാലും ഒരത്യാവശ്യ സൈസ്
ഷെയ്പ്പിലാണെന്ന് തോന്നണല്ലേ
ഏ കട്ടെ അതില്ലേടാ അത് റൗണ്ട് ആയിരിക്കും റൗണ്ട് ഷേ ഷേയ്പ്പ് പോലെ ഒണ്ടാവും. നമ്മടെ ക്യൂബ്സ് നമ്മള് ആ മോൾഡിന്റെ സൈ മോൾഡിനൻ ഷേയ്പ്പല്ലേ ഇതന്ന് പറഞ്ഞാല് ഒരു വേമ് പോളല്ല പക്ഷെ ഇങ്ങനെരു തരം പരന്ന് നമ്മളി പത്തിരിക്കൊക്കെ കൊഴച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഒരു ഷെയിപ് വരില്ലേ? ആ ഷെയിപ്പ് പോലെ കുഞ്ഞു കുഞ്ഞു സാധനം. അത് ഭയങ്കരാ ആ ഇതാണ് മെഡിസിനാണ് ഈ കണ്ണൊക്കെ ഇല്ലേ കണ്ണിലെ ചൂട് ആഹ് അതിനെ മെഡിസിനാണെന്നു പറയും അത് കണ്ണിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ല തണുപ്പ് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അ അത് ശരിയാണോന്ന് അറിയില്ല കാരണം ഇതിപ്പോ സാധാ നമ്മുടെ ഇവിടെന്ന് പോകുന്ന വാട്ടർ തന്നെയാണല്ലോ ഈ രവി വാട്ടർ അതിനും ഇപ്പ എന്താ മെഡിസിന്റെ അതറിയില്ല ഗുണം എന്താന്നുള്ളത് അറിയില്ല അവിടെ പറയണ ക്കാറുണ്ട് പഴേ
അതെ ഞാനും എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിനെ പ
അറിയില്ല അല്ലെ ഞാൻ കൊറെ കണ്ടിട്ട് പിന്നെ ഞങ്ങടെ ഞങ്ങടെ ഇവിടെ മിക്കവാറും എല്ലാ മഴക്കാലത്തും ഒരു ആലിപ്പഴം മഴയുണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തുവാ അതിന്റെ പീക്ക് ലെവലിലായിരിക്കും വരുള്ളൂ ആഹ് അത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാം മയ
അങ്ങനെ കിട്ടും ഉം
നമ്മുടെ ചൂട് കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള മഴ തുടങ്ങുമ്പോ മഴ പക്ഷെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഒന്നും വരൂല്ല കേട്ടാ ഞങ്ങടെ ഏരിയയില് ഒന്നും അങ്ങനെ കടലില്ല അതുകൊണ്ട് സുനാ മീനില്ലായ്‌ഹാ അ പിന്നെ അതുപോലെ തന്നെ ആ ഉരുൾപൊ ട്ടല് പോലുള്ള മല ചെറിയ മലകളെ ഉള്ളൂ ചെറിയ മല കുന്നൊക്കെ ഉള്ളു ഉരുൾപൊട്ടല് അങ്ങനെയൊന്നും ഇ ഇഷൂല്ല പഷേ നമ്മുടെ രണ്ടായിരത്തി പതിനെ ട്ടിലെ പ്രളയം അപ്പൊ വെള്ളപ്പൊക്കം വന്നായിരുന്നു അതും നമ്മ
അത് എല്ലാവ ഉം
വീടിന്റെടുത്ത്ല്ല ആ കുറച്ച് ജില്ലാ ബേസില് ങ്ങനെ വന്നി ട്ടുണ്ടായിരുന്നു കുറച്ചേ രിയകളില് ആ നമ്മള് ഇവിടെ സേ ഫാണ് പഷേ എ ത് കാണുമ്പ നമ്മള് സേഫ് ആണെങ്കിലും നമ്മള് ന്യൂസില് കാണുമ്പോ നമുക്ക് സങ്കടം ആണല്ലോ എന്തൊ
അതെ ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഞാന് ഇങ്ങനെ ച്ച് വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയക്കായിരുന്നു ആ ഞങ്ങക്ക് ഈ ഭാഗത്തൊക്കെ നല്ലോണം ഇ ണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്ക ക്കാൻ പോയ നിന്ന സ്ഥലത്തും നല്ല ബുദ്ധിമുട്ടായിരുന്നു ട്ടാ അവിടെ എന്റെ കൂടെ ഒരുപാട് ഫ്രൻ ക്കെ ഇണ്ടാരുന്നൊ ആ ഫ്രണ്ട്സ് അപ്പൊ കൂടുതലീ എന്താ പറയാ ഇത് വന്നിട്ടെ ഒ മലെല് ഇടിച്ചില ക്കെ വന്നിട്ടുള്ള ബുദ്ധിമു
ആ ഓ ഓ അതെ അതെ ഇന്നാള് വയനാടൊക്കെ ദുരന്തം ഉം.
അപ്പോ അതൊക്കെ ഭയങ്കര ങ്കര ബുദ്ധിമുട്ടായിരുന്നു അവര്ക്ക് അവരും ടെൻഷനായി നമ്മൾ നിക്കണ ഭാ
ടെൻഷനാവും ആ പ്രത്യേകിച്ച് വീടൊക്കെ വിട്ടു നിക്കുമ്പോ ഒരുപാട് ടെൻഷൻ ആവും നമുക്ക്ന്ന് പറഞ്ഞാ വീട്ടിലുള്ളവരേം കാണാൻ പറ്റ്
എല്ലാരും ഭയങ്കര പേടിച്ചു, അവരവരുടെ വീട്ടിലേക്ക് പൂവാനും പറ്റുന്നില്ല, ഇവിടെ പെട്ട പോലായി, ഫുഡ് ഇല്ല ആ അങ്ങനെ ആയി. അവസാനം നമുക്ക് നമ്മള് ഫുഡ് ഹോസ്റ്റലിലായതുകൊണ്ടേ ഫുഡ് ഡില്ല അം അങ്ങനത്തെ കൊറെ ബുദ്ധിമുട്ടൊക്കെ യി ആ ശരിക്ക് എല്ലാരും പേടിച്ചു, പിന്നെ ഒരു വിധത്തില് നമ്മളതൊക്കെ ചെയ്ത് എല്ലാവരെയും പറഞ്ഞു വിട്ടു, ഉം വീടുകളിൽ ഓരോ ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ചിട്ടൊക്കെയെ.
ല്ല നമ്മള്ന്ന് പറഞ്ഞാ വീട്ടിലായതു കൊണ്ട് എല്ലാവരെം കാണാം, ഏം തൊക്കെയാണ് പക്ഷെ ആരുല്ലാതെ ഒറ്റപ്പെട്ട ഭയങ്കര പേടിയാ ബുദ്ധിമുട്ടാണ്, ഉം അവർക്കും ടെൻഷനായിരിക്കും നമ്മള് സേഫ് ആണോന്ന് ഓർത്തിട്ട് ഉം ഉം. ആ തെരക്കായില്ല ആ ശരി ശരി ഞാൻ വിളിക്കാം. ഉം